ആഹ് ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് ആഹ് കേൾക്കാമല്ലോ പറഞ്ഞോളു എന്തൊക്കെ വിശേഷം
വിശേഷം വളരെ നല്ല വിശേഷം അവിടെ എന്തൊക്കെയാണ് വിശേഷം
ആഹ് എല്ലാവർക്കും സുഖം കുഴപ്പമൊന്നുംല്ലാ അങ്ങനെ പോകുന്നു
ഇപ്പോ അവധിക്കാലം ഒക്കെല്ലെ എവിടെങ്കിലും യാത്രയൊക്കെ പോയിരുന്നോ
ഇല്ല നമ്മള് പോയിട്ടില്ല പോയിട്ടില്ല ഞാന് പോവാൻ പറ്റിട്ടില്ല തെരക്കോ പിള്ളെരെ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല നമ്മള് അടുത്തുള്ള ചെറിയ പാർക്കിലൊക്കെ കൊണ്ടു പോയിന്നല്ലാതെ വലുതായിട്ട് പോയിട്ടൊന്നില്ല
ഇങ്ങള് പോണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പോയോ എവിടെ പോയത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ പ്ലാ പ്ലാൻ ചെയ്യണണ്ടന്ന് പറഞ്ഞിരുന്നല്ലോന്ന് എങ്ങോട്ടാ പോയത്
ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അവിടത്തെ വിഷങ്ങളൊക്കെ വള
ആണോ അവിടെ പോയല്ലേ ആഹ്
മനോഹരമായ
ഉം
അനുഭവങ്ങളായിരുന്നു
കന്യാകുമാരി നല്ല വൈബാണല്ലോ പറയുന്നത് കേട്ടിട്ടുണ്ട്
ആഹ് കന്യാകുമാരി ആഹ് വളരെ എന്താ ഫേയ്മസ് ആയിട്ടുള്ളൊരു വിവേകാനന്ദ ആഹ് പ്രതിമ ഉണ്ടല്ലോ അവിടെ അപ്പം അതൊക്കെ കണ്ടു അതുപോലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കന്യാകുമാരിയിലേതാണെന്നാണ് പറയപ്പെടുന്നത് അവിടെേക്കെ പോയിരുന്നു അതായത് കടലിന് മുകളിലൂടെയാണ് നമ്മള് ആഹ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അപ്പൊ അതിലൂടി നടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളരു അനുഭൂതിയാണുള്ളത് പിന്നെ രാവിലെത്തെ രാവിലെ സൂര്യോ ഉദയം കാണാൻ വേണ്ടി പോയിരുന്നു വൈകുന്നേരം സൂര്യ അസ്തമയം കണ്ടു ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവിടെ കാണാനുള്ളത് ഒരിക്കലെങ്കിലും കന്യാകുമാ രിയില്‌ പോവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണത്
ഉം പോകണം ഉം കേട്ടിട്ടൊക്കെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം കേട്ടിട്ടുണ്ട് കന്യാകമാരി ഇപ്പ ആദ്യൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പഠി ച്ചിരുന്ന അന്നെ കന്യാകുമാരിലൊക്കെ കൊണ്ടു പോയിരുന്നു അന്നും പോയിട്ടില്ലട്ടോ ഈ പറഞ്ഞ കണക്കിന്‌ വിടൂല വീട്ടിൽന്ന് കന്യാകുമാരി ആണ് എന്നൊക്കെ പറഞ്ഞ ടൂറ് പോകുമ്പളേയ് ഹൈസ്കൂളിൽന്ന് ചെറിയ കു ട്ടിയാളൊന്നും ഇല്ല ഹൈസ്കൂൾ ക്ലാസ്സിൽന്നൊക്കെ അങ്ങനെ പോവായിരുന്നു കുട്ടികള് നമ്മള് ഞാൻ അതിലും പങ്കെടുത്തിട്ടില്ല
അതെയല്ലേ ഞാൻ സ്കൂളിൽ നിന്നും ട്യൂഷൻ സെന്ററിൽ നിന്നും ക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട് ടൂറൊക്കെ
അതെ ആഹ് അത് വേറെ വൈബാലെ കുട്ടികള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പളേ
അതെ നമ്മള് ഫാമിലിയുടെ കൂടെ പോന്നതും ഫ്രണ്ട്സിന്റെ കൂടെ പോ പോകുന്നതും രണ്ടും രണ്ട് വൈബാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതാണ് നമുക്ക് കുറച്ച് കൂടി സന്തോഷം
ആഹ് അതങ്ങനെയാണ് ഫാമിലി പോയപ്പോ നിങ്ങള് എങ്ങനെയ ഒത്തിരി പേരുണ്ടായിരുന്നോ
ഇല്ല ഫാമിലി ഞങ്ങള് എന്റെ വീട്ടില് ഞങ്ങള് നാല് പേര് ആണ് പോയത്
അപ്പൊ എങ്ങനെ വണ്ടി വിൾച് കാറിൽ പോയോ അതോ
എന്റെ അത് നാലു പേരും ട്ടാണ് പോയത്
ആഹ് അപ്പൊ യാത്ര നല്ല സുഖമായിരിക്കുവല്ലോ യാത്രക്ഷീണം ഒന്നും ഇണ്ടാവില്ല
ഇല്ലില്ല ഒരു യാത്രാക്ഷീണവും ഇല്ല നമ്മള് രാവിലെ ത്തെ ട്രെയിനിൽ പോയി ഉച്ചയാകുമ്പോൾ അവിടെ ചെ
ഇറങ്ങും ശിവനെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാനൊക്കെയന്ന് പറഞ്ഞാല് ഈ ടൂറിന്ന്നൊക്കെ പുറകോട്ട് നിക്കുന്നതേ യാത്ര ആലോചിച്ചിട്ടാണ് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാ കയ്യൂല ഛർദിലും
ബസ്സിലും കാറിലൊക്കെ തിലുണ്ടെന്ന് ട്രെയിനിൽ യാത്ര ചെയ്തു നോക്കൂ ട്രെയിൻ യാത്ര വളരെ സുഖകരമാണ് ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവില്ല
അം നല്ലെ എങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് കാണു ലേ സീറ്റ് ബുക്ക് ചെയ്ത് പോയിലെ
ഇല്ല സീറ്റ് ബുക്ക് ചെയ്തില്ല കാര്യം പാസഞ്ചർ ട്രെയിനാണ് അത് എല്ലാ ദിവസവും ഏ കന്യാകുമാരിയിലോട്ടുള്ള ട്രെയിനാണത്
ഉം ഉം അത് ശെരി അപ്പൊ ഫുഡൊക്കെ ങ്ങള് കഴിച്ചിട്ട് പോയോ അതോ പോണ വഴിന്ന് കഴിച്ചോ
ഫുഡ് രാവിൽത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് കൊണ്ടുപോയി അത് ട്രെയിനിലിരുന്ന് കഴിച്ചു ഉച്ചയ്ക്ക് നമ്മള് കന്യാകുമാരി ചെന്നു എന്നിട്ട് ഉച്ചക്ക് അവ്ട്ന്നാണ് ഫുഡ് കഴിച്ചത്
ആഹ് നമ എങ്ങനെ കഴിക്കാനൊക്കെ പറ്റുന്ന ഭക്ഷണായിരുന്നോ അവടെ
അതെ അതെ നല്ല ഭക്ഷണാണ് പിന്നെ നമ്മുടെ ഒരു കേരള സ്റ്റൈലൊന്നും ആയിരിക്കില്ല കൊർച്ച് വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കായിരിക്കും
പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടയാ അതൊക്കെ നശിച്ചും പോം കേട് വെരും ല്ലേ
അതെ അത് സത്യാണ്
അപ്പൊ പിന്നെ ഉച്ചക്കത്തേക്ക് നടക്കില്ല രാവിൽത്തേതൊക്ക ഫുഡ്‌ ണ്ടാക്യാ ട്രെയിനിലിര്ന്ന് കഴിക്കാലോ
അതെ അതെ നിങ്ങള് വേറെവെടെങ്കിലും ഏതെങ്കിലൊക്കെ സ്ഥലത്ത് യാത്രയൊക്കെ പോയിട്ടുണ്ടോ
ആഹ് ഞങ്ങള് ഞാന് വടെ ബാംഗ്ലൂര് പോയേക്ക്വ വേറെ ആവശ്യത്തിന് പോയത അപ്പൊ പിന്നെ ഞങ്ങള് കൊർച്ച് നേര്ത്തെറങ്ങി അത് പിന്നെ ടിപ്പു സുൽത്താന്റെക്കെ കോട്ടണ്ടല്ലോ അവടെ ആഹ് അത് കണ്ടു പിന്നെ സൂ ണ്ട് മൈസൂര് മൈസൂര് ബ ബാംഗ്ലൂര്ല്ല ബാംഗ്ലൂര് പോയപ്പോ തിരിച്ച് വെര്ണ വഴീല് മൈസൂരെർങ്ങിട്ട് അങ്ങനെ ടിപ്പു സുൽത്താന്റെ കോട്ട കണ്ടു പിന്നെ അവടെ വെല്യോരു ഫെയ്മസ് സൂ ണ്ടല്ലോ അത് കണ്ടു അതെ അടിപൊളിയാണ് അനിയത്തി പോവാണ് മൈസൂര് അങ്ങനെ ഇണ്ട് ന്ന് പറയാ പോയിട്ടില്ല പോയിട്ട്ണ്ടോ മൈസൂര്
ഞാൻ മൈസൂരും ബാംഗ്ലൂരൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല
ഉം
ഇതുവരെ പോയതില് നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ
ഉം എനിക്ക് ഊട്ടി ഇഷ്ടപ്പെട്ടു
അതെല്ലേ ഞാനും സ്കൂൾ ല് പഠി ക്കുമ്പോ സ്കൂളിന്ന് ഊട്ടിയിലേക്ക് ടൂറ് പോയിട്ടുണ്ടാര്ന്നു
ആഹ്
പക്ഷെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ന്ന് പറയുന്നത് ഗോവയാണ് ഞാൻ ഗോവയിലും ഇതേപോലെ ടൂർ പോയിരുന്നു അത് ഏറ്റവും എനിക്ക് പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഗോവ തന്നെ
ആഹ് ഗോവ എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ പറയ് യൂട്യൂബിലൊക്കെ കാണാലോ ഗോവയിലേക്കൊന്ന് പോവണംന്ന് പറയ്ണ് എന്താണവടെ അവ്ട്ത്തൊരുതൊന്ന് പറഞ്ഞേ വൈബ്
ഗോവയിലെ പ്രത്യേകതാന്ന് പറഞ്ഞാല് ബീച്ച്കളാണ് ഗോവയിലെ ബീച്ച്ന്ന് പറയുന്നത് നമ്മടെ നാട്ടിലുള്ള ബീച്ച്കള് പോലെയല്ല നമ്മുടെ ബീച്ച്ന്ന് പറഞ്ഞൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതല് നമുക്ക് നമ്മടെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഗോവയിലെ ബീ ബീച്ചില് നമുക്ക് എത്ര വേണോങ്കിലും എറങ്ങി ചെല്ലാം അത് നല്ല സെയ്ഫും ആണ് നമുക്ക് വെള്ളത്തില് ഒരുപാട് വലിയ തിരമാലകളൊന്നുല്ല നമുക്ക് എത്ര വേണേലും വെള്ളത്തില് കളിക്കാം ച്ചു ഉള്ളിലോട്ട് എറങ്ങി ചെല്ലാം പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തിര വന്നാൽ നമുക്ക് പേടിയാണ് അത് തിര കൊണ്ടു പോവും നമ്മള് തിര അടിച്ചോണ്ട് പോവൂന്നൊക്കെ നമുക്ക് പേടിയ ല്ലേ പക്ഷെ പക്ഷേ ഗോവയിലൊന്നുംഅങ്ങനെ ഇല്ല തിരമാലയുണ്ട് പക്ഷെ നമ്മടെ പോലത്തെ ഇതുപോൽ ത്തെ വല്യെ തിരമാലകള് ഒന്നും അല്ലേ വെരത്തു നമുക്ക് വേണെങ്കിലും ഉള്ളിലോട്ടുനിക്കാം നമുക്ക് പേടി തോന്നൂല അതാണ് ഗോവ ഗോവയിലെ ബീച്ചുകള് ഇത്രയും ഫെയ്മസ് ആവാനുള്ള കാരണം അതുകൊണ്ടല്ലേ ഗോവയില് ഇത്രയും തെരക്കുള്ളത്.
ഉം അതെ ആഹാ അത് ഇങ്ങള് എങ്ങനെ പോയത് ഗോവേക്ക്
അത് ഞാൻ പഠിക്ക്ന്ന സമയത്ത് ഞങ്ങള് യാത്ര പോയതാണ് ടൂ റു പോയതാണ്
ആഹ് എങ്ങനെ പോയത് എന്തിലാണ്
കോളേജ്ന്ന് ബസ്സിലാണ് പോയത് കോളേജിന്ന് ടൂറ് പോയല്ലേ അപ്പൊ ബസ്സിലാണ് എല്ലാരും കൂടിട്ട്
ആഹ് എത്ര മണിക്കൂറ് യാത്ര ഇണ്ടായ്രുന്നു ഇങ്ങളെ കോളേജിന്ന്
യാത്ര നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഏഴു ദി ദിവസ്ത്തെ ടൂർ ആയിരുന്നു അപ്പോ ഏഴാമത്തെ ആകെ ഏഴാമത്തെ ദിവസം രണ്ടു ദിവസങ്ങളും നമ്മൾ ഗോവയിലായിരുന്നു
ഉം ഉം നല്ല രസായില്ലേ ഈ ബീച്ച് മാത്രള്ളോ അവിടെ കാര്യമായിട്ട്
പ്രത്യേകതാന്ന് പറയുന്നത് ബീച്ചാണ് ഗോവയിലേക്ക് ഇത്രയും എഹ് ടൂറിസ്റ്റ് ഗോവ ഇത്രയും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറാൻ കാരണം തന്നെ അവിട്ത്തെ ബീ ച്ചിന്റെ പ്രത്യേകതകൾ കൊണ്ടാണല്ലോ പിന്നെ അവിടെ ഡി ജെ പാർട്ടി ഉണ്ട് അതാണ് ബീച്ചാണ് ഗോവേല് മെയിൻ
ഉം ഉം ഉം
പിന്നെ ചർ പിന്നെ നമ്മള് പനാജി സിറ്റിയാണല്ലോ അവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ക്കെണ്ട് ഒരുപാട് ഷോപ്പ് പ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങള്ണ്ട് പിന്നെ ഒരു ചർച്ചില് പോയിരുന്നു ഗോവയില് അതൊക്കെയൊള്ളു ഗോവയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ചാണ്
ഉം ഉം ഉം ഉം സാധനങ്ങളൊക്കെ എങ്ങനെ വെലക്കുറവ് അങ്ങനെ എന്തേലും ഉണ്ടോ അതോ കൂടുതലോ വെലക്കൊറവാണോ അതോ
അങ്ങനെ സാധാ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മള് വാങ്ങുന്ന പോലെ തന്നെ തോന്നിട്ടുള്ളു പ്രത്യേകിച്ച് കൂടുതലോ കൊറവും ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഭക്ഷണ ഒന്നും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടൂല്ല ഗോവ അവർ ഗോവയിലെ ഭക്ഷണ ഒന്നും നമ് ക്ക് പിടിക്കുന്ന ഭക്ഷണം അല്ല
ആഹ്‌ ആഹ് പിന്നെ നമുക്ക് അവിടെ പോയാ വേറെ നിവർത്തിയില്ലല്ലാ അവിട്ത്തെ ഭക്ഷണം കഴിക്കണ്ടെ
അത്
അങ്ങനെ ഏഴ് ദിവസത്തെ ടൂറ്ല്ലേ നല്ല സംഖ്യ ആയിക്കാണല്ലോ ടൂറിന്.
അതെ അത്യാവശ്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എട്ടായിരം എട്ടാ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയോളം ആയി.
ആഹ്‌.
ഉം
പിന്നെ കാര്യം ഏഴ് ദിവസത്തെ യാത്ര ആ അതെ അത്രയ്ക്ക് അത്രല്ലേ ഒള്ളൂ ഏഴ് ദിവസത്തെ ഫുഡ്ന്നെ ഒന്ന് കണക്ക് കൂട്ടന്നേ അതെ അതെ അതെ.
ലാഭാണ് ശരിക്കും പർഞ്ഞാല്.
ആണ്. നമ്മള് ആ ഫു ഏഴ് ദിവസത്തെ ഫുടൊന്ന് കണക്കാ കണ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ മൂന്ന് നേരം ഫുഡ് കഴിക്കണ്ടേ?
അതെ അതെ.
ആഹ്‌
നമ്മള് മാക്സിമം ചെലവ് ചുരുക്കിട്ടാണ് പോയത്.
ആ തലേ നനച്ചിട്ട്ണ്ടാവില്ലല്ലേ ജലദോഷം പിടി ക്കുലെ വെള്ളം മാറി നമ്മളെ ഉം.
നനക്ക്യാതിരിക്കാൻ നമു കാരണം നമ്മള് ബീചിൽ ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മള് ഫുള്ള് നന നമ്മുടെ ദേഹത്ത് മൊത്തം ആ ബീച്ചിലെ വെള്ളം ആയിരിക്കില്ലേ അതുപോലെ മണലും ഒക്കെ ആയിരിക്കും അപ്പൊ കുളിക്ക്യാതിരിക്കാൻ പറ്റൂല.
ഉം ഉം അയി ശരി. എന്നത് ജലദോഷം ഒന്നും പിടിച്ചൊന്നും ഇല്ലലേ.
ഇല്ല അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
ഉം ഉം അങ്ങനെ അയ് ശരി അപ്പൊ അങ്ങനെ കന്യാകുമാരി
ഞാൻ പിന്നെ
ആഹ്‌ കന്യാകുമാരി പോയി ട്ണ്ട് അല്ലെ ഗോവേ പോയി കൊർച്ച് സ്ഥലങ്ങളൊക്കെ പോയില്ലേ? ഉം ന്നാ പിന്നെ വിളിക്കട്ടാ.
അതെ എല്ലാട്ത്തും പൊയ്ക്കോണം. പിന്നീടൊരൂസല്ലേ.
ആഹ്‌ ഓക്കെ ഓക്കെ ശരി.